ഒഹ് ആഹ് കേൾക്ണ്ടൊ ന്റെ വോയിസ് ക്ലിയറാണോ?
ആഹ് അതെ അതെ അതെ
എന്തൊക്കെ വിശേഷം?
സുഖായിട്ടിരിക്കുന്നു. ഞാൻപ്പോ ഫുഡൊക്കെ കഴിച്ചു.
ഉം ഉം വോയിസ് ക്ലിയർ ആണില്ല്യാ. ഒന്ന് ഒറക്കെ പറ്യോ? കേക്ണില്യ ആഹ് പ്പ കേൾക്ക. ഫുഡ് ചായുട്യൊക്കെ കഴിഞ്ഞോ? എന്തേ ണ്ടാക്കിന്ന്ന്ത് ആഹ് ഞാൻ കഴിച്ചു.
ഞാൻ ദോശയും ചിക്കൻ കറിയും.
ചിക്കൻ കറി ഉം മക്കളൊക്കെ ഇണ്ടാ സ്കൂള് പോവാന്?
പോയി അവരൊക്കെ എട്ട് മണിയാഉമ്പഴേ പോവും.
ആഹ് അപ്പൊ പിന്നെ തെരക്കൊരു വീധം നേർത്തെ കയ്യു. ചോറൊക്കെ കൊണ്ടോവോ?
ആഹ് കൊണ്ടോവും ചോറെല്ലാം കൊണ്ടോവും. ആഹ് അഞ്ചുമണിയൊക്കെ ആവുബെയ്ത്തോക്ക് എണീക്കണം മാരിടാണോ
ആഹ് എനിക്ക് നാലാളാ മോന രണ്ട് മോന് രണ്ട് മോളും
ആഹ് എന്തിന് പഠിക്കുന്നു
അവരെ പഠ്പ്പൊക്കെ കഴ്ഞ്ഞു എന്റെ മൂത്ത രണ്ട് പെൺകുട്ടികളാ അവരെ കല്ല്യാണം കഴിച്ച അയ്ല് കുട്ടിഎളായ് ഇപ്പ പേര കുട്ടിഎള് ഉണ്ട് ഇവിടെ സ്കൂൾക്ക് പോവാനും സ് പോവാനും ഇന്റെ ചെറിയ മോനേ ഇരുപത്തിരണ്ട് വയസ്സായി മൂത്ത മോന് ഇരുവത്തി ആറ് വയസ്സായി ഓന് കല്ല്യാണം ന്നോക്കിക്കൊണ്ടിരിക്ക്ണ് മൂത്ത രണ്ടും പൺകുട്ടി ആളായ്രുന്നു അവരെ രണ്ടാളേം കെട്ടിച്ച് അവർക്ക് കുട്ടികളായി
ഇവ്ടെ ആണോ ഇ കുട്ടിഎള് മ് മക്കൾ പെൺമക്കളൊക്കെ ഇവ്ടെയാണോ
കല്ല്യാണം ഓള് പ്പം ഒർച്ചീസം നിക്കാം വന്നതാ ഓക്ക് സ്കൂട്ടി ഒക്ക ഉണ്ടായ്രുന്നു ഓള് കുട്ടികളെ കൊണ്ടാക്കലും വെരലും അത് ലെയ്നി പിന്നെ അങ്ങനെ ഓള് ഓളെ ഹസ് ബന്റ് ണ്ടായിരുന്നു ഇവ്ടെ ന്നാട്ടില് അപ്പ ഇങനെ വണ്ടിവർക്ഷോപ്പിലിടാം മാണ്ടി ഓളോട് സ്കൂട്ടി കൊണ്ട് വെര് പോകാ മാങിഎചതാ പോ ഒള് സൗദീ പോയിരുന്നു അയ്ന്റെ എടേല് ഓളെ വണ്ടി ഓള നാത്തൂൻ കൊണ്ടെയ്ട്ട് ഉണ്ടായിരുന്നു അപ്പം അയ്ന് കേട് ഉള്ളത് അവക്ക് അറില്ലായിരുന്നു എന്നിട്ട്. ഓള് ആ സ്കൂട്ടിം കൊണ്ട് പോയപ്പം അയ്ന്റെ ആന്റിലേറ്റ്റൊ ക്കെ എന്തോ കോടി കെട്ക്കാ എന്തൊ പുടിച്ചിട്ട് കിട്ടാത അങ്ങനാണ്ട് പോയി വേറ വണ്ടിക്ക് ചെന്ന് ഇട് ടിച്ച്
ആഹ്
ഓക് സുഖല്ലേയ്രുന്നു അപ്പം വണ്ടിഒക്കെ വർക്ക്ഷാപ്പിലെയ്ന്നു അപ്പ പണിഅയ്ഞ് വണ്ടി കിട്ടി ഓക്ക് വേദനിം വെര് തെക്കെ ആയിട്ട് ഓള് അങ്ങനെ നിക്കാം വന്നതാ രണ്ടും
ഓകെ ഓകെ ആഹ്
ആഹ് അപ്പോ കുട്ടിഎളെ കൊണ്ടാക്കലൊകയ്ലേയ്ന്നു ഇപ്പം പിന്നെ കുട്ടിഎള ഓട്ടോല് പോകും ഔട്ന്നും ബട്ന്നും പോഉഒക്കെ ചെയ്യ അട്ത്തെന്നെണ് ഒൻ്റോട്ന്നൊക്ക ഓം ട്ടോന്ന് കൊണ്ടോഉം കുട്ടിഎളെ സ്കു
ഓകെ ഹസ്ബൻ്റ് എൻ എന്തെയ്യുന്നു ന്നാട്ടിലാണോ?
പം പോ അല്ല്യ അഞ്ചാറ് വർഷായിട്ട് പണിക്ക് ഒഴ്ക്ക്ണ് ആറേ മുക്കാലൊക്കാഉബോത്ത്ന് പോഉം. പത്ത്മണിക്ക്ള്ള ചായിം ദൊഒക്കെ കൊണ്ടോഉം അത് ഫർണിച്ചറ്ം കടേലാണ് പം
ആണോ?
ഫുഡ്ഡ് കഴിക്കും രാവിലെ കഴിച്ചിട്ട് പത്ത്മണിക്ക് കൊണ്ടോഉം ഉ ച്ചക്ക് ചോറ് ന്നാം വെരും. അപ്പോത്ത്ന് ചോറുംകൂട്ടാനൊക്കെ ആവണം ചോറഴ്ച്ചിട്ട് പോഉം പിന്ന വൈകുന്നേരം വെരും.
ആണല്ലേ എനിക്ക് രണ്ട് ചെറിയ മക്കളാ.
അ എത്രേലാ?
ഒന്ന് എൽ കെ ജി യിലും ഒന്ന് ഒന്നാം ക്ലാസ്സിലും.
ആ
മ്
കൊർച്ചൊക്കനെ പറീട്ടോ ങ്ങള വോയിസ് എന്തോ ര് മ്
ഒന്ന് ഒന്നാം ക്ലാസ്സിലും പിന്നെ ഒരാള് എൽ കെ ജി യിലും
ണ്ടാളും പോയപ്പോപോ
അ രണ്ടേളും പോയി ഒരേ സ്കൂൾ ളാ അപ്പെ രാവിലെ എന്നെ പോഉം. ആ ഒരെ ബെസ്സ്ലാ
വരെ ബസ്സ് മ് ഞി എപ്പളാ വെര് ര് മൂന്ന്മണിക്ക് എരോ അതോ ആ സ്നാക്സ് ഒക്ക മാണ്ടിരു ലെ എൽ കെ ജി ക്കാര്ക്ക്
ആ ഒന്നാം ക്ലാസ്സിൽ ക്കും. സ്നാക്സ് വേണ രാവിൽതെ ബ്രയ്ക്ക്ഫാസ്റ്റ് വേണം. സ്നാക്സ് വേണം ലെഞ്ച് വേണോ?
മൂന്ന ഐറ്റം വണ
ആ കുഞ്ഞു പിള്ളാരെല്ലേ അപ് പ വര്ങ്ങനെ ന്നമ്ള വീട്ട്ല്ര്ന്ന് ങ്ങനെക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് അവ്ടെ ചെല്ലുമ്പം
അതായ്ട്ട് പം അവ്ടെ അങ്ങനെയാണ്
മ് മ് മഴയൊക്കെണ്ടോ നല്ല മഴ ഇവിടെ
ആണോ ഇവിടെ ഇപ്പ മഴയൊന്നുംല്ല ഇവിടെ അത്യാവശ്യം വെയിലായി ഇന്ന് ഇന്നെല്ലാം നല്ല മഴ വെളുപ്പിനേ ഉണ്ടായിരുന്നു മഴ ഇപ്പം വെയിലായി
അന്നേം ഇന്നൊക്കെ നല്ല മഴയാ രണ്ടീസായി ഒറ്റരു വെയിലൊക്കെ ആയിരുന്നു ഇപ്പൊ ഇന്നലെ തുടങ്ങിയ മഴയിപ്പൊ ഒന്ന് ഇന്നിതോരെയും പെയ്യായിരുന്നു ഇപ്പൊ അങ്ങനെ ചോർന്നൂ പറയാനായിട്ടില്ല ഇപ്പളും ഉണ്ട് കുറേച്ചെ
ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല ഇനിയിപ്പോ എപ്പ പായും പെയ്യോന്ന് അറിയില്ല എനിക്ക് കുറച്ച് പുളിയൊക്കെ ഉണക്കാനുണ്ടായിരുന്നു തോട്ടുപുളിയൊക്കെ ആഹ് അല്ല അടുത്ത വീട്ടിലെയാ അവര് കൊണ്ട് തന്നയായിരുന്നു പിന്നെ അതൊക്കെ കീറിയൊന്ന് വയ്
കൈ മഴയത്തൊക്കെ ഇട്ടുണ്ടെങ്കിൽ നനയൂലേ അങ്ങക്ക് പിന്നെ വെയിലുണ്ടാവലേ ന്ന് വെയില് വെയിലാണെ ങ്ക ഉ എന്നിട്ടെങ്ങനെ കുരു കുത്തി എടുത്തക്കാനാ ഉണക്കീട്ട്
ആഹ് കുരു എടുത്ത് ഉണക്കി വെക്കാൻ.
അല്ല അധികം ഇണ്ട അപ്പൊ
ആ ഒരു കവറില് ഉണ്ട്.
അതെ തോടൊക്കെ പൊളിച്ചു കഴിഞ്ഞാ പിന്നെ.
ആഹ് തോട് കളിച്ചാ ഒന്നും കാണില്ലത്.
ആ പിന്ന ഉണക്കണ്ട ആവശ്യൊന്നുമില്ല പിന്നെ ഒണക്കണ്ട ആവശ്യൊന്നൂല ഞാനൊക്കെ എന്ത ചെയ്യാറ കുറച്ചൊക്കെ ആണെങ്കില് അതിലെല്ലാം കല്ലുപ്പ് വാരിട്ടിട്ടേ കല്ലുപ്പിട്ട് മിക്സ് ആക്കിട്ട് ഒരു കവറിൽ കെട്ടി ഫ്രിഡ്ജിലവിടെ വക്കും അല്ലെങ്കി ഒരു ഡബ്ബയിലിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജില് വച്ചാ മതി നമ്മളെ ആവശ്യത്തിന് കുറച്ചങ്ങെ നമ്മള ആവശ്യത്തിന് കുറച്ചങ്ങനെ എടുത്താൽ മതി കേട്വരില്ല കുറച്ചൊക്കെ ആണെങ്കിൽ ഞാൻ ഉപ്പ് ഇടൂല കുറച്ചൊക്കെ ആണെങ്കിൽ ഞാ അങ്ങനെ ഒരു ൻ അങ്ങനെയക്കെ ആണെങ്ക ഞൻ ഞാനങ്ങനൊക്കെയാണെങ്കി ഞാനങ്ങനേ ഫ്രിഡ്ജില് വക്കും കവർ കെട്ടീട്ട് അന്നാ പിന്നെ അതിനൊന്നും വരില്ല കുറേ ദിവസം
അപ്പൊ അത് ഉണങ്ങിയില്ലെങ്കില് കറിയിലിടുമ്പം കയിക്കത്തില്ലേ
അങ്ങനെ അപ്പ അത് പച്ചപ്പുളിയാണ്
ആഹ് പച്ചപ്പുളി തോട്ടുപുളി
അല്ല അല്ല പഴുത്ത പുളിയല്ലേ
ആ പഴുത്ത പുളിയാ അത് ഉണങ്ങിയാലല്ലോ അത് കേടാവിട ഇരിക്കത്തോള്ളൂ
അല്ലെങ്കിൽ നമ്മള് ഫ്രിഡ്ജിൽ വക്കുമ്പോ അങ്ങന കേടുവര്വോന്നുല്ല തോട് പൊളിച്ചിട്ട് കൊറച്ചൊക്കെ ആണെങ്കി കുറച്ച് കല്ലുപ്പ് മിക്സ് ചെയ്തിട്ട്
അതുതന്നെ അപ്പൊ ആ പഴുത്ത പുള്ളി ഡയറക്ട് കറിയിൽ ഉപയോഗിക്കോ
ആഹ് അങ്ങനെ ഉപയോഗിക്കാലോ അയിന്ന്ന്ത് കൊഴപ്പൊന്നുമില്ല ഉം കൂടുതലൊക്കെ ഉണ്ടെങ്കി പിന്നെ നമ്മള് കേട് വരാതെ ാര ഉണക്കി വയ്ക്കല് അല്ലാതെ നമ്മക്കങ്ങനെ ഒണക്കണംന്നൊന്നൂല്ല ഞാൻ ങ്ങന ഉണക്കാറില്ല കുറച്ചൊക്കെ കിട്ടുമ്പോ എന്റെ വീട്ടന്ന് ന്റെ അന്ജത്തിന്റെ വീട്ടിലുണ്ടായിറ്റേ അപ്പൊ എനിക്ക് കിട്ടുമ്പോ ഞാൻ കൂടുതലും ഇനീപ്പോ ഇതു പോലെ ഞാനുണക്കീട്ട് കുരുവൊക്കെ കുത്തിവക്കും ഇല്യാന്നുണ്ടെങ്കി ഞാനങ്ങനെ കുറച്ച് ഉപ്പൊക്കെ മിക്സ് ആക്കി അങ്ങന
ഞാൻ ഉപ്പിട്ട് മിക്സ് ആക്കിട്ട് ഉണക്കും ഉണക്കി നല്ലപോലെ ഉണക്കിയിട്ട് ടിന്നിലിട്ട് വെക്കും
പിന്നെ നമ്മള് ഫ്രിഡ്ജില് അങ്ങനെ മോൾുവാടിയിൽെച്ചാ അതെന്തെലും ബോക്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കവർ കെട്ടീട്ടൊക്കെ അതില് വെച്ചാൽ ആവശ്യത്തനിങ്ങനെ എന്നെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഉപയോഗിക്കും പുറത്ത് വെച്ചാ പിന്നെ കുറേ ഇരിക്കുമ്പോ ഒരു വർത്തത്തിനൊക്കെ കുത്തി വരിക കുത്തൊക്കെ വരുവല്ലോ
ആഹ് വരും
ഫ്രിഡ്ജിലാകുമ്പ ആ കുഴപ്പം വരില്ല ഈ മഴൊക്കെയാകുമ്പോ ഉണക്കാനൊക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കി പിന്നെ അടുപ്പിലക്കെ തീ കത്തിക്കു കാണേ നമുക്ക് അടു പിന്നെ സൈഡിലൊക്കെ പേപ്പർ വെച്ചിട്ട് ആ ആ
ഉ ഞാൻ കൊറേ ഒരു ഒരു ടിന്ന് പുളി ഞാൻ ഉണക്കിയെടുത്തു ഒരു ചെറിയ ടിന്നും ഉണ്ടായിരുന്നു ഇങ്ങനെെങ്കി കിട്ടുന്നത് ഇങ്ങനെ വീഴും വീട്ടില് അടുത്തൊക്കെ വീഴുമ്പോ ഞാൻ ക്കി എടുത്ത് ഉണക്കി അതൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം കൊ തന്നതാ കുറച്ച്
ഉം ഉം
അങ്ങനെ
പിന്നെന്താ ഉച്ചക്കക്ക്‌ എന്താ സ്പെഷ്യല്?
സ്പെഷ്യലില്ല രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറി തന്നെ ഉച്ചക്ക്
ഉം
ഹസ്ബൻന്റ് ഷിപ്പില് വർക്ക് ചെയ്യ
എങ്ങനെയ പോയാള് ഡെയിലി പോയി വരലാ?
ആള് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആൾ ഇവിടെ ഇല്ല പൊറത്ത
അപ്പ പിന്നെ നമ്മളൊറ്റക്ക ഉച്ചക്കൊറ്റക്കാകുമ്പോ നമുക്ക് ഉള്ളതൊക്കെ മതിയല്ല അത പിന്നെ മക്കള് രാത്രി വരുമ്പോത്തിനൊക്കെ എന്തേലൊക്കെ നോക്കിയാ മതി അമ്മ ഒറ്റക്കാണെങ്കി നമ്മളെന്തും ചെയ്യോലോ സമ്മന്തി അരച്ചാലും ചോറ്ന്നാ അറിയ അതാണ് ടേസ്റ്റ് ഉ അത് ശരി ഏത് ഇഷ്ടല്ല എനിക്ക് എരും പുളിയൊക്കെള്ള എന്തേലൊക്കെ വാണം എത്ര കൂട്ടാനായിലെങ്കിൽ ടേബിൾ ഒരച്ചാർ കുപ്പിയോ എന്തേലും ഒരു സമ്മന്തിയോ അതും തേങ്ങാ സമ്മന്തിക്കാട്ടിലൊക്കെ ഇൻക്ക് ഇഷ്ട ഈ പുളിള്ളതൊക്കെ ഇട്ടിട്ടരക്ക്‌ണ സമ്മന്തി
ആണല്ലേ ഞാൻ കഴിക്കാറില്ലേ എന്റെ കുഞ്ഞിലേ കഴിക്കാറില്ലേ
ഉം പുളിഎരൊക്കെ കൊർച്ചാല് ച്ചിരിപ്പൊകച്ചിലൊക്കെ ണ്ടാവ്ണെ എരുംപുളിം മസാലൊക്കെ കൂട്ടീട്ടാ അതറിയ പക്ഷെ എന്നാലും അതില്ലഞ്ഞാ പിന്നെ പറ്റൂല പ്പന്നപ്പെന്തെയ്യും ചൊടിള്ളതൊക്കെനെ കിട്ടണേ
മീനൊക്കെ കിട്ടോ അവ്ടൊക്കെ?
ആ ഞങ്ങക്ക് മീനൊക്കെണ്ട് മീനൊക്കെപ്പട്രോളിങ്ങും തൊക്കെ ആയിട്ട് എന്താ നല്ല വെലേണ് പക്ഷെ ഇപ്പത്തെ മീൻ നല്ല ടേസ്റ്റ് ആണ് മത്തിയൊക്കെ എന്താ ടേസ്റ്റ്
ആഹ് മത്തി നല്ല ഞങ്ങൾക്കിവിടെ കിട്ടും ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ അപ്പം നമുക്ക് ഫ്രഷ് മീനാ കിട്ട
മീൻ കിട്ടൂലേ?
കിട്ടും നമ്മുടെ കോസ്റ്റൽ ഏരിയയാ ഫുള്ളേ മീൻ നല്ല ഫ്രഷ് മീന അന്ന് പിടിക്കുന്ന അന്നന്ന്
ആഹ് കിട്ടൂല മീൻ ഇണ്ടായ പിന്നെ വേറൊന്നും കൂട്ടാൻ മാണ്ട അല്ലാതെ ഞ എത്ര പച്ചക്കറി ഉണ്ടായാലും എന്ത് കൂട്ടാണ്ട് തോന്നൂലല്ലോ എത്രണ്ടാക്കിയാലും തോന്നൂല മീനൊക്കെ ഉണ്ടെങ്കി പിന്നെ വെച്ചാ കൂട്ടാനായി ഞാ മീനെ ഐസ്ട്ച്ച ജോലിഴഞ്ഞ്രുമ്പോ വരുമ്പോ കൊണ്ട വൈകുന്നേരം രാത്രിയൊക്കെ വരുമ്പോ ഞാൻ തിലെ പോകുമ്പോ വാങ്ങിക്കാറില്ല അപ്പൊ പിന്നെ ഞാന് ട്ട് വെള്ളൊഴിച്ച് വെച്ചിട്ടുണ്ട് മുറിക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ടില്ല പോയിട്ടില്ല
ആണല്ലേ
ഉച്ചക്ക് വരാനാവുമ്പോത്തിനൊക്കെ പത്ത് പയ്നൊന്ന് മണി ആവുമ്പത്തിന് കഴിയുട്ട ഞാനണ്ടറങ്ങിയ പിന്നെ പെട്ടന്ന്ന്റെ പണി യൊക്കെ ഞാനങ് തീ
തീരും ഉം മക്കളൊക്കെ സഹായിക്കോ?
ആഹ് മക്കള് ഒയ്വ്ണ്ടാവുമ്പോ ഓൽക്ക്‌പ്പൊ ആ ബ്ബടെ വർനെ ഓല് റെഷ്റ്റിനല്ലേ മ്മാരട്ത്ത്ക്ക്‌ വരുമ്പോളല്ലെ മക്കക്ക്‌ റസ്റ്റ്‌ കൊറെ കൂട്ടത്ത് കൂടും എന്തേലും തുടക്കാനോ അടിക്കാനോ അങ്ങൻത്തീനൊക്കെ ഓരോ കുട്ടികള് പരത്തിട്ടണ്ടാവും അപ്പോ നന്നാക്കും അങ്ങനെ ർ മറ സ കൃഷണ വരില്ലേ കല്യാണം കഴിച്ച് കൊടുത്തുന്ന് വരുമ്പോ ഒരോർത്തട് ഇഷ്ടല്ലേ ഉം പിന്നെ എന്തൊക്കെ കൃഷികളൊക്കെ ഉണ്ടോ ഇങ്ങക്ക്
ഇല്ല കൃഷിയൊന്നും ഇല്ല ജസ്റ്റൊരു ചെറിയ ഇങ്ങനെ ചെറിയ ഗാർഡൻ സെറ്റപ്പ് ഏ ചെറുത് എനിക്ക് ഇഷ്ടാണ് ഞാനിപ്പോ പു ഇവിടെ വീട് വെച്ച് ച്ച് ഞങ്ങള് മാറീട്ട് ഒരഞ്ചു മാസേ ആയൊള്ളൂ
ആ സൗണ്ട് കേൾക്കണില്ല ഞാൻ കേട്ടില്ല എന്താന്ന്
ഞങ്ങളീ വീട് വെച്ച് മാറിയിട്ടേ ഒരഞ്ചു മാസേ ആയൊളളൂ അപ്പൊ ചെറിയ ചെറിയ ഗാർഡൻ സെറ്റപ്പൊക്കെ ഞാൻ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ട് വരുന്നേയുള്ളൂ
തൊടങ്ങിട്ടുണ്ടാവുള്ളു ഇല്ലേ ചെലോര് പറമ്പ് വാങ്ങു നമ്മള് വീട് വെക്കു വെച്ച് മാർന്നേന്റെ എടക്കേ ഏതോ ഫ്രൂട്സിന്റെ തൈയ്യൊണ്ടാരുന്നു
ആ അന്ന് ഞങ്ങള് വെച്ചിട്ടില്ലാരുന്നു കാര്യം നമ്മള് വീട് വെയ്ക്കുന്നേന്റെ ഏടക്ക് എന്തെങ്കിലുവൊക്കെ കൊണ്ടിട്ട് അത്
ആ പിന്നെ മുറ്റം പണിയൊക്കെ കഴിഞ്ഞിട്ട് വെക്കുവാണ് നല്ലത് പിന്നെ തോ തോനെ പറമ്പൊക്കെ ഒണ്ടാവുമ്പോ ഇവിടേലും സൈഡില് അങ്ങനൊക്കെയേ പറ്റ്
ആ ഇത് നമ്മള്ക്ക് പത്ത് സെന്റേ ഉണ്ടാരുന്നോളളു അപ്പൊ പിന്നെ നമ്മൾ അതിനാത്തിട്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ ന്നാത്ത് മണ്ണൊക്കെ അടിക്കണം അപ്പൊ അവരാവുമ്പോ ശ്രദ്ധിക്കത്തില്ലല്ലോ പണിക്കാരൊന്നും നമ്മക്ക് നമ്മളിവിടെ ഇല്ലല്ലോ
എന്നാ ആയിക്കോട്ടെട്ടോ
ആഹ്
ഉം ഉം